ആഹ് കെക്കണില്ലേ മ് എന്നിട്ട് പിന്നെന്താ
പിന്നെന്താ അപ്പം ആ മ് ബ്രെഡ് ഇണ്ട് ബ്രെഡ് ഇണ്ട് ബ്രെഡ് വേ
ആഹ ബ്രെഡ് നല്ല ഫ്രഷ് ബ്രെഡ് കിട്ടണം അല്ലെങ്കിൽ പൊടിയെക്കാരം
ആഹ
നമുക്ക് ആാാ പുതീയതാണ്ട് കിട്ടി കഴിഞ്ഞാല് നല്ല പക്കായിട്ട് കിട്ടും പിന്നെ എന്താറിയോ എത്രപ്പോ കഴിഞ്ഞാല് നമ്മള് ഈ മുട്ടീല് മുക്കി ബ്രെഡ് ക്രംസിലാണ്ട് മുക്കുമ്പളേ
ആണ്
അതായിട്ട് കവറാ പൊരിച്ച്ടുക്കുമ്പോ അയിന്റെ കേട്പാടുകളൊന്നും കാണൂല
ആഹ ആഹ ആഹ
ഞാനത് ഒന്നാണ്ട് ആവിക്കിട്ടിട്ട് ഒരൊറ്റ പരത്തലാണ്ട് പരത്തും നല്ലോണം അമർത്തികാണ്ടാണ്ട് പരത്തലാ
ഏ
അല്ലേ പിന്നെ നല്ല നെയ്
ഞാനും നാളെ തറവാട്ട്ക്കും പോണം വിചാരിച്ച്ണ്ട്
ആഹ
അപ്പം അങ്ങട്ടും കൊണ്ടോവാച്ച് ചായക്കടിക്ക് അവിടൊന്നും ഉണ്ടാവൂല ചെല്ലുമ്പോ ചാ ആഹ് അപ്പമ്മക്ക്
ഏ അയിന് പിന്നെ എന്താ അറയോ കൊറച്ച് മസാലമതി
കൊറച്ച് മസാല മതീന്നോ
സ്പൂണോ ഒന്നര സ്പൂണോ ഒക്കല്ലേ ഒന്നിന്റെ ഉള്ളില് കൊള്ളൊള്ളൂ
ആഹ ആഹ ആഹ് രസാണല്ലോ അത്
ആഹ രസാണ് കുബ്ബൂസ്ണ്ട അവിടെ മ് നാളഞ്ഞ് കൊടുത്തയക്കുബം എന്താവോ കാട്ടില എവിടെല്ലേ ആഹ
താത്തെന്നും ഇണ്ടായിട്ടുണ്ടാവൂല ല്ലേ
ഇണ്ടെയിനു
ഏ
ആർക്കുല്ല ഇൻകും വാപ്പാക്കും ഇമ്മാക്കുന്നേ നോമ്പൊള്ളൂ വേറെ ആർക്കും നോമ്പൊന്നുല്ല
മ് മ്
അപ്പൊ ആഹ ഈ എണ്ണീല് പോരിച്ചത് ഞാനേ മാക്സിമം ഒഴിവാക്കാണ് എത്ര എന്താറിയോ അങ്ങൻതത് തിന്ന് കഴിഞ്ഞാ പെട്ടന്ന് വെയിറ്റ് കൂടാഡി
ആഹാ ഇൻക്ക് ഇപ്പോളൊന്നും അങ്ങനെ തോന്ന്ണില്ല ഇനിയൊക്കെ ഇണ്ടാവുമ്പള് അതന്നെയാണ് ഈ വെയിറ്റ് കൂടിയാല് ഒന്നും ഞമ്മക്ക് മനസ്സഴിഞ്ഞിട്ട് തിന്നാൻ പറ്റ് പറ്റൂലല്ലൊ ല്ലേ
സത്യാ പറഞ്ഞത് ഇൻക്ക് ഇൻക്ക് എങ്ങനെയറിയോ നമുക്ക് ഒരു ഡ്രസ് ഒന്നും ഒരു ഷെയ്പ്പ്ട്ടൂല്ല നാപ്പം അയിന് മാത്രം പക്ഷെ ഇന്നാലും
ഓ ഉണ്ട്
കറാണ് നമുക്കൊരു ഇത് ഭയങ്കര ബോഡി
പണ്ടത്തെ പ്പ പോലെ ഞമ്മള് ഡ്രസ്സ് ഇട്ടാലിപ്പാ ആ ഒരു ലുക്കാണ്ട് കിട്ടൂലല്ലോ
കിട്ടൂലല്ലോ മുമ്പോട്ട് തൂങ്ങി ബേക്കന്ന് തള്ളി.
ഉം ബ ബേക്ക് കൊർച്ച് തള്ളി ന്ന്ലു നല്ലോണം ആവുമ്പളാണ്.
വയറാണ് ഒരു എടങ്ങേറ് ഏറ്യും
വയറുണ്ടാവുമ്പളാണ് ബോറ്.
ഷെയ്പ് വെയർ ഇട്ടാലൊന്നും നിക്കണില്ലപ്പൊ.
ഉം അന്റെ അടുത്ത്ണ്ടോ?
ഞാനൊന്ന് മീഷോന്ന് മേടിച്ചിരുന്നു കൊറേ മുന്നത്തേണ്
ഏഹ്പക്ഷെ അത്ഇട്ടാ ഭയങ്ക ഓര് ബുദ്ധിമുട്ടല്ലേ
എനിക്കത് അങ്ങനാണ്ട് ശീലാലായിക്ക്ണ് ഉം
ഏഹ് എന്താണ് ഫീല് എന്താ. ഇങ്ങന എന്തെങ്കില് ഭക്ഷ കഴിക്കുമ്പൊക്കെ ബുദ്ധിമുട്ട് തോന്നുവോ?
എനിക്ക അങ്ങനെയ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ഒട്ടിക്ക ആഹ് ബുദ്ധിമുട്ടുണ്ടാവും അ ടൈപ്പില്ലേ
ആഹ് പാന്റിസ് പോലെയാണ്.
അതാ ഉപയോഗക്കല് പക്ഷെ അത്ര വലിയോര് ഇതായിട്ടൊന്നു എനിക്ക് തോന്നിട്ടില്ല.
പാൻ്റീസ് പോലെയാണ് അതാണ് ഏഹ് ആഹ് ആഹ് ഞാൻന്നാള് അത് വിഷ് ലിസ്റ്റിൽ ഇട്ടെച്ചീനു അതിനന്ത്ര ഇരുനൂ സംതിങ്ങ് ഒക്കെ അല്ലേനോ ആഹ്
ഏഹ് മുന്നെ ചെ
ആഹ് ആഹ് ഞാനും കൊറേ മുന്നെ. വാങ്ങണം വാങ്ങണം എന്ന് കരുതി പിന്നെ ഞാൻ കൊറേ ആൾക്കാര് പറയിണേട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഒരു ഇറി
ആഹ് ചെറിയ ടൈറ്റള്ളതൊന്നും അങ്ങനെ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വലിയ ഇഷ്
ആഹ്
എനക്ക് പിന്നെ വലിയ പ്രശ്നം ആഹ് എനിക്ക് ബുദ്ധിമുട്ട് തോന്നിന്ന് ഇങ്ങനെ ഇൻഷെ പ്പ്ടുമ്പോ അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിനു ഞമ്മളത് വലിഞ്ഞു മുറുക്കല്ലേ അത് ഇത് അത്രക്കൊന്നു പിന്നെന്ന് വച്ചാല് പറ്റെ ചെറുത് എടുത്ത് കഴഞ്ഞാലക്കങ്ങനെ ഫീലിംഗ് ഒക്കെ വരിക നമ്മള്
ഫീലെയ്യാത്തത് എന്താന്നറിയോ വയറ് തള്ളി നിക്കും.
തള്ളി നിക്കും അത്രന്നെ ചെറിയൊരു ഷേപ്പ് ഇങ്ങന കിട്ടും അത്രന്നെ ഉള്ളൂ ഞാനിപ്പോ ഉപയോ ണ്ട് എപ്ലേലു അങ്ങനെ ഈ ടീഷർട്ട് ഒക്കെ ഇടണ സമയത്താണ് കൂടുതലായിട്ട്.
ആഹ് ആഹ്
ഇത് തോന്നുന്നേ നമുക്ക്
ആഹ്
ച്ചറക്ക പിന്നെ ഞാൻ ലൂസായിട്ടന്നെ ഇടല് അതോണ്ട് പിന്നെ അതില്ലേലും തോന്നൂല.
ഉം
ഏതായാലും
ഉം ഓക്കെ കൂടി എക്സസൈസ് ചെയ്യണം.
എക്സസൈസ് ചെയ്യാനോ ഡീ പക്ഷെ ആഹ് ചെയ്യണം ചെയ്യ. ഞാന് നാളെ നാളെ നാളെ ഞമ്മക്ക് ലോട്ടറി ടിക്കറ്റാണ്. ഞാൻ എപ്പഴും ചിന്തിക്കും എപ്പഴും ആഹ്. ഇല്ല എന്തായാലും തുടങ്ങണം അതേപോലെ ചിയ ചീട് വാങ്ങിച്ച രണ്ട് മൂന്നീസം ഒക്കെ അടുപ്പിച്ച് വളളത്തിലിട കുടിക്ക എന്തൊക്കെയാര്ന്നു. പിന്നെ അതും മറ മറക്കും.
ആഹ് ജ് വാങ്ങീനല്ലോല്ലേ മീഷോന്നും കയിഞ്ഞിട്ടില്ലേ
ഇല്ലേ എവടെ തൊടങ്ങിയിട്ട് ഇണ്ടെങ്കില് അല്ലേ കജ്ജ.
ഉം ഞാൻ വിട്ടാ വീഡിയോ കണ്ടോ ഇജ്
ആഹ് കണ്ടു പക്ഷെ അയില് അയിന്റെ വാട്സപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റ്ണില്ല
പറ്റ്ണില്ലേ
ആഹ് അയ്ല് ഫുളളയ്ക്ക്ണ്ന്ന് കാണിക്കാണ്
ആഹ്
അപ്പൊ കൊറേ മു എ എത്ര മുന്നറ്റത്തെ വീഡിയോന്ന് അത് ശ്രദ്ധി
ആഹ് അത് ശ്രദ്ധിച്ചില്ല ഞാന് ശ്രദ്ധിച്ചില്ല ഉം
കൊറേ നേരം ഗ്രൂപ്പ് ഗ്രൂപ്പില്ല
എങ്ങനെ?
അങ്ങനെ ഗ്രൂപ്പ്ല് കേറാൻ വേണ്ടി നോക്കിയപ്പളെ
ആഹ്
എന്തെങ്കിലൊക്കെ നമുക്ക് വീ
വാണം ഉം ഉം വാണം അല്ലാതെ നടക്കൂല ഇപ്പ ജീവിച്ച് പോണെങ്കില് വെലിം കാര്യങ്ങളൊക്കെ
ങ്ങളെ ഒരാളെ ശമ്പളം കൊണ്ട് നിർത്തൂലെടി
തുല
ചെട്യളെ ബിസ്സ്നസ്സൊക്കെ നല്ലതാട്ടോ എത്രേ ആൾക്കാരാ കമൻ്റിന് ഇപ്പൊര് ഒര് പെണ്ണെയ് അയ്ന്റെ മുറ്റത്തന്നെ ട്ട വല്ല്യ നമ്മളെ ഇപ്പ ഇന്റെ വട്ട പ ആ പത്രല്ലേ ഞാന് ആമ്പല്ടാൻ വേണ്ടി വാങ്ങീ നെ ഒര് അത്ര കുണ്ടില്ലാത്ത പര്ന്ന നമ്മളെ തൊട്ടിപ്പാത്രം പോൽത്തെ പത്രത്തിലെയ് ഒര് മു പ്പത് പാത്രത്തില് മുപ്പത് വെറൈറ്റിണ്ടാക്കിക്കട്ടോ ഇന്നട്ട് ഇതിമ്മല് ഒക്കെ ഈരണ്ട് പൊട്ട് ഓരോന്നെട്ത്ത് അങ്ങനെ മുപ്പത് വെറൈറ്റിക്ക് മുന്നൂറുപ്പ്യാക്കിയിട്ടൊക്കേണ് കൊറിയറയ്റ്റ് അയച്ചൊട്ക്ക്ണത്. അപ്പൊ ഒന്ന് പൊട്ടിച്ചുമ്പത്തിന് പൊട്ടിച്ചുമ്പത്തിന് ഇങ്ങനെണ്ടാവല്ലെ വിചാരിക്ക ഒര് മു പ്പത് വെറൈറ്റി ഒക്കെ വാങ്ങീട്ട് അങ്ങനെന്തെങ്കിലൊക്കാണ്ട് തൊടങ്ങിയാലോന്ന്
ഉം ഇത് ഓരോ പൊട്ടൊള്ളുണ്ടാകാ ഈ മുന്നൂറ്ല്
ആഹ് മുന്നൂർല് ഏകദേശം ഒന്ന്മ്മന്ന് ര് നാല് പൊട്ട്, അഞ്ച് പൊട്ട് അങ്ങനെക്കെ
അങ്ങനെക്കെ ഏഹ്
ആഹ് അഹ് നാല് പൊട്ട് അഞ്ച് പൊട്ടൊക്കെ മ്മക്ക് ന്റാ ചട്ടിമ്മന്ന്
ആഹ് ണ്ടായി കയ്ഞ്ഞാല് ആഹ് അതന്നെ
ഇത്ര ദിവസം കൊണ്ടൊക്കെണ്ടായത് അയ്നൊന്നും പ്പ എന്താ നമ്മള് ഇട്ടൊട്ത്ത്ക്കു ഒന്നും ഇട്ടൊട്ത്ത്ട്ടൂല്ല്യ.
ആഹ്
കൂടുതൽ കെയറോ കാര്യങ്ങളോ ഒന്നും വേണ്ടാത്ത ചെട്യല്ലേ ഈ പ ത്ത് മണിച്ചെടി എന്തെങ്കിലൊക്കെ തൊടങ്ങണം.
ഉം എന്തേലും തൊടങ്ങണേയ്
നമക്ക് ഈ ഒരു തൊടങ്ങല മടി കാര തൊടങ്ങി കയിഞ്ഞാലൊക്കെ എങ്ങനേങ്കിലും പക്ഷെ നമ്മളൊക്കെത് താവും എന്താവുംന്ന്ങ്ങനെ ചിന്തി ഇരിക്കും അതാണ് നമുക്ക് പകുതിം മുക്കാലും പറ്റ്ണത്.
ഇജ് നോക്ക് പറ്റോ നോക്ക്? ന്നാ ഞമ്മക്കൊക്കെ
എന്തായാലും ഈ രണ്ട് മാസപ്പൊനി കാക്കു വന്നെയ്ഞ്ഞ ഒന്നിനും പറ്റില്ല ഇള്ള ചെടികളൊക്കെന്നെ കെയറിങ്ങ് കൊട്ക്കാന് ഇന്നെ കൊണ്ട് ബുദ്ധിമുട്ടാക്കും അത് കയിഞ്ഞിട്ട് ഈ മഴക്കാലൊന്ന് കയ്യണം ഈ മഴക്കാലംന്ന് ർഞ്ഞാ പത്ത് മണിക്ക് ഒര് ഭീഷണിയായിട്ട്ള്ള താണ്. മയക്കാലത്ത് പത്ത് മണി പോ
പിന്നെ ഇനി മഴക്കാലൊക്കെ കണക്കയ്ക്ക്ണല്ലോ ഒഹ് ഒര് അടഞ്ഞ പെയ്യലൊന്നുല്ലല്ലൊ പ്പ മഴ.
പറയാൻ പറ്റില്ല ഇനി ര് ഒര് ജൂലൈലെക്കെ ചെലപ്പാണ്ട് തൊടങ്ങി കഴിഞ്ഞാല് ഉം ഒഹ് ഒന്നായിട്ട് വരുമ്പൊയൊന്നായിട്ടൊരു വരവാക്കരം ഒന്നന്നര വരവ്ണ്ടാവും.
ഉം ചെൽപ്പൊ ഉം കയ്ഞ്ഞ പ്രാവ്ശത്തെ പോലെ ആഹ് ഞമ്മ അയ്ന്റെ ബുദ്ധിമുട്ടധികറീല്ല അതോണ്ടാണ്.
മല അങ്ങനെ പറയ്ന്ണ്ട് വിണ്ട്ക്ക്ണ് ണ്ട് പക്ഷെ മ്മളെ ഭാഗത്ത്ക്കൊന്നും പ്രശ്
ഉം എല്ലാ പ്രാവിശ്യം പറയല്ണ്ടല്ലഹ്.
ആഹ് ഭാഗത്തൊക്കെ നല്ല പ്രശ്നാ ന്ന ണ ക്ക ആര്
ഉം ആഹ് ആഹ്
ആറിന്റെ സൈഡിലൊക്കെ താമസിക്കുന്നതാ ഞമ്മക്ക് മഴായാലും വെയ്ലായാലും പ്പൊ വല്ല്യാ ബുദ്ധിമുട്ടൊന്നും ല്ലാതെ അങ്ങനെ പോണ്ണ്ട് ആ ബുദ്ധിമുട്ട്ള്ള ആൾക്കാർക്ക്
ഒക്കെ പേടിന്നേക്കാരം
ന്ന്ട്ട് മക്കളൊക്കൊർങ്യോ
ഉം മക്കള് കെട്ന്നു ഓലെട്ത്ത്‌ന്ന് ഈ ടൈമിലൊരു ഫോണെട്ക്കാ ഫോണ് വാങ്യാ അപ്പൊർങ്ങും
ആ ഇൻക്ക്ങ്ങനെ ഒർക്കം വെരാ ഇന്നലെ ഞങ്ങളങ്ങനെ വർ ത്താനം പർഞ് കെട്ന്ന
ആ ആ ഒരു ക്ഷീണോണ്ടാവും അൻക്കെ ഈ നോമ്പിന്റെ ക്ഷീണോ എന്താ ആ പ്പവടെ പോയിട്ട് ങ്ങനെ പണിയാളൊക്കെട്ത്ത്‌ ആ ഒര് ശീണോക്കെക്കൂടിയെക്കാരപ്പോ
ക്കാണി ഞമ്മളെ വിട്ടിലാവുമ്പോ നമ്മളെവെടെ ഇരി സൊന്തായ്ട്ട് ഒരു റൂമില്ലാത്തോണ്ട് നമുക്കൊര് എന്തോ ആ ഓരോക്കെ റൂമ് ല് പോയപ്പോ വാണെങ്കില് നമുക്കത് എവെടെ ഇരിക്യായ്ര്ന്നല്ലോ പ്പങനെ ട്ടിമുട്ടി അങ്ങനെ അങ്ങനെ പോയി പോർലാ ഇപ്പോ
ഉം ഉം
അപ്പൊ പിന്നെ അത് ഇന്ലെ ഞങ്ങൾ പിന്നെ ആടെത്തുമ്പോക്ക് രണ്ടരെക്കെയ്ക്ക്ണ്
മ്മേ പണ്ട് ഞാനും താത്തീം അങ്ങനേനു
ആ കുഞ്ഞോള് വേഗം ഒറ്ങ്ങിട്ടോ ആ കെടത്ത്ത്തെന്നെ ഞാന് ഇതേ പോയി ഒക്കെപ്പാടെ ഞങ്ങളൊക്കീ റൂമിലാ കെടന്നീന്നത്
ഏ
പിന്നെ ഞാനും കുഞ്ഞോളും പിന്നെ എന സെന്നും റിദും കട്ടിൽമ്മേ കെടന്ന് ക്ക ങ്ങനെ കൺജസ്റ്റടായിട്ട് കെടക്കാൻന്നൊർക്കം വെര്ല്ല അതാണ് ഇങ്ങനെ കുത്തിമറിഞ്ങൊണ്ടെന്നെ
ആ ഇൻക്കും തെന്നെ അങ്ങനെ ഒർക്കം വെര്ല്ല
നെൽത്ത് കെട്ന്നു മിയ ഒന്ന് ന്നെ ഒരു ഒറങ്ണെന്നെല്ല രണ്ടര മൂന്നണിയായിട്ടും ഓള് രാവെൾച്ചത്ത്‌ കോയ്ക്കുട്ട്യാള് കെട്ക്ക്ണ പോലെ ക്കം വര്നില്ലാ ൻക്ക് ബെഡ് കെടക്കണേന്ന് ർഞ്ട്ട്
അ ആ ന്നാ അപ്പർത്ത് പോയിയാൻണ്ട് കെട്ന്നൂടായിര്ന്നില്ലേ
പറഞ്ഞന്ന് അപ്പർത്ത് കെടന്നോ യ്യും പൊന്നും ആ കട്ട്ല് അത് പറ്റൂല ഓക്ക് ഇവ്ട് തെന്നെ ഞങ്ങളെ റൂമ്ത്തെന്നെ കെട ക്കും വാണം അയ്ല് പിന്നങ്ങനെ തായിട്ട് ഓളൊർക്ക്യാ അഞ്ച് മണി ആയിട്ടില്ല ഒര് നാലരക്കായ സമയത്ത് മറ്റൊൻ നീച്ച്
ഉം
എന്നാപ്പിക്ക് ഓൻക്ക് ഇന്നലെ വെള്ളം കൊട്ക്കല് കൊർച്ച് കൊറവെര്ന്നു ഓൻക്കീ വെള്ളം കൊട്ക്കല് കൊർഞ് കയ്ഞ ഓൻക്ക്ത് ഒരൊർക്കത്തില്മൂത്രോയ്ക്കുല്ലോ കുട്ട്യാള് അപ്
ഹലോ
ആ ആ സമയത്ത് നല്ല ബുദ്ധിമുട്ടാ ത്ങ്ങനെ താവുമ്പോത്തെന്നെ ആള് ഭയങ്കര കരച്ചിലേക്കാരം ഒന്ന് മൂത്രോയ് ച്ച് കയ്ഞ്ഞാ ആള് ഓക്കെആവും ആ കുത്തിമറിയാള്ള സ്ഥലോല്ല കട്ടിൽമേ അ പിന്നെ ന്ന്ട്ട് പിന്നെ ഓൻ കരഞ്ഞു കരഞ്ഞിട്ട പിന്നെ ഞാ ഓൻക്ക് വെള്ളം കൊട്ത്തിട്ട് ഓനെ ഓനെ നെല്ലെ നെല്ലെ കൊണ്ട്യ്ങ്ങാണ്ട് ഇവടെ കെടന്ന് കരഞയ് ഞ്ഞ മറ്റേ കുട്ട്യാളും നീച്ചൂല്ലേ
ആ ആ
ഈ റൂമ്ക്ക് പോയിങ്ങാണ്ട് ഓനവടെ കടത്തിട്ട് ഞാനും കടന്നുട്ടോ ഏ അപ്പൊ നോക്കുമ്പോ പി ന്നെ ങ്ങനെകൊർച്ചയ് നോക്ക്മ്പോ ബാങ്ക് കൊടുക്കാനായ്ക്ക്ണ് അയ്ലെ പിന്നെ വേം നിസ്ക്കരിച്ച്ങ്ങാണ്ട് ഞാന് പിന്നിം കെട്ന്നു ട്ടോ അവടെ അപ്പൊ പി ഒർക്കം ഫുള്ളായി കിട്ടിട്ടില്ലന്നലെ പിന്നെ കെടന്ന് ഞാൻ വിചാരിച്ചു ഞ്ഞിപ്പോ രാവിലെ പ്പോ ഇവരൊക്കെ കൊർച്ച് വൈകീട്ടല്ലെ നീച്ചാ ഇതാക്കാൻ ഏഴ് മണിയപ്പത്തേന്ൻ്റുമ്മ അങ്ങനെ വിളിച്ചു - പിരാന്ത് വരും ന്നാ വിളിച്ചാ വെക്വോ അതൂല്ല ഒര് മണിക്കൂർ കണക്കാക്കാരം ഇന്ന് ഇവ്ടെ കുട്വോളുംല്ല ഒരു സമാധാനുല്ല ഒരാറെയ് വട്ടം വിള്ച്ച് ഓരോ കാര്യം ആയിക്കോട്ടെ